കേൾക്കാവോ? ആ കേൾക്കാം, പണി ചെയ്യുവായിരുന്നോ? ഉച്ചക്കത്തേനുള്ള ഫുഡോക്കെ ഒണ്ടാക്കി കഴിഞ്ഞോ?
ഏയ് ഒന്നും ചെയ്തിട്ടില്ല, ചായ കുടിച്ചിട്ടേ ഒള്ളൂ രാവിലത്തെ എന്താ മഴയല്ലേ? പൊറത്തറങ്ങാൻ പറ്റുന്നില്ല, അപ്പ ഇങ്ങനെ ഒരു പണിക്കും തോന്നുന്നില്ല മഴ കാരണം.
ആ ശെരിയാ മഴയാമ്പം അങ്ങ് മടിക്കും, ആ പിന്നെ ചെയ്യാം പിന്നെ ചെ മ് സ്കൂളുണ്ടായിരുന്നെങ്കി രാവിലെ പത്ത്
പിന്നെ മക്കളൊക്കെന്നണ്ട് ഓക്കേ അത് ശെരിയാ. അപ്പ പിന്നെ കുട്ടികൾക്ക് വേണ്ടിട്ട് വേം ചെയ്യും, അന്ന് പിന്നെ സ്കൂളും ഇല്ല അപ്പ കൊറച്ച് വഴുകി കൊറച്ചു നേരം കെടക്കേം ചെയ്തു.
പിന്നെ വെശക് ത്തില്ലേ അവർക്ക് ഹാ
ആ അതിൽ ചായ ചായേന്നെ കുടിച് ഇത് ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ്.
ഉഹ
ഏ അതക്കെ ഇപ്പം ആവും. മ് ഉച്ച അതോ അതൊക്ക ഉച്ചക്കത്തിനാവും. ഏഹ്
ഉ ഉച്ചക്ക് എന്ത് വെക്കാൻ പോന്നേ
ഉച്ചക്ക് എന്താ ചോറിനു സാധാ ചോറും കറിം സ്പെഷലൊന്നുല്ല കറി മോരുണ്ട് മോര് കാച്ചി പിന്നെ ബീഫ്ണ്ട് ബീഫ് ഇണ്ടാക്കണം അല്ലെങ്കില് വേറെന്തെങ്കിലൊക്കെ ഇണ്ടാക്കണം ഒന്നും പ്പം അപ്പൊ തോന്ന്ന്നതാ പ്ലാനൊന്നും ചെയ്യൂല ഇപ്പൊ എന്താ തോന്നിയെ അപ്പത് ഇണ്ടാക്കും അപ്പളേ ചിലര് ഉണ്ടല്ലോ നാളെ എന്ത് ഉണ്ടാക്ക ഓഹ്
പാചകം ചെയ്യാൻ
ഏയ് പാചകം ചെയ്യില്ല ആൺകുട്ടിയേളല്ലേ മൂത്തത് അവര് പറഞ്ഞ എന്തെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും പിന്നെ ചെറുത് മോളല്ലെ ഓളെന്താ ചെയ്യണ് ഓൾക്ക് അങ്ങട്ട് ചെയ്ത് കൊട്ക്കണ്ടെ ഉം
പിന്നെ ഹസ്ബൻ്റ് സഹായിക്കോ
ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ഇല്ല
എവിടാ
ആഹ്
ഗൾഫിൽ എന്താ ജോലി?
ഡ്രൈവറാ
ആഹ് അവര് എന്തെങ്കിലുമൊക്കെ സ വലിയ സഹായം ഒന്നും ചെയൂല എന്നാലും പറഞ്ഞാൽ അവര് എന്തേലും ചെയ്ത് തരും സ്വയം ചെ യ്യൂല നമ്മളത് ചെയ്തു തരോന്ന് ചോയ്ച്ച ചെയ്തു തരും അങ്ങനെ.
അങ്ങനെ
അങ്ങനെ ചെയ് ഉ പിന്നെ
ജോലിയൊക്കെ ചെയ്യാൻ സ്പീഡാന്നോ
പച്ച് സ്പീഡ് നല്ലോണം ഇല്ല എന്നാ പറ്റ സ്പീഡ് കൊർഞ്ഞതു അല്ല അത് രണ്ടിന്റിം എടേല
ഇപ്പൊ ഇനിയിപ്പോ വെക്കാൻ തുടങ്ങിയ എത്ര മണിവുമ്പോ തീരും ഉച്ചക്കത്ത ഫുഡ് വെച്ച്
അതിപ്പോ ഞ ഒരു ഗ്യാസും അടുപ്പൊക്കെല്ലേ അടുപ്പില് ചോറ് വെക്കുമ്പോക്ക ഗ്യാസില് കൂട്ടാനും കറിയ ആ ആയില്ലേ പരിപാടി എന്നന്നെ ഉം സമയൊന്നൊന്നില്ല ഉം വേ
അ അവിടെ ബീഫുകറിയൊക്കെ എങ്ങനെയ വെക് ക്കുന്നത്
ഞൻ കുക്കറില് ആ ചിലരൊക്കെ മൺകാലത്തില് മൺകുടുക്കിയിലൊക്കെ വെക്കുന്ന പോലുണ്ട് മണ്ണിന്റെ കലയല്ലേ അതില
അല്ല അവിടുത്തെ രീതി എങ്ങനെ വെക്കുന്നേന്ന് ചോദിച്ചതാന്ന് വെച്ചാൽ ഓരോ
ഇവിടെ തന്നെ പല രീതിലും വെക്കുന്നലുണ്ട് പല രീതിൽ പറഞ്ഞാല് ചലര് പല പല ഇവിടെ ഓരോരോ സ്ഥലത്തന്നെ ഓരോരുത്തർ പല രീതിൽ പല ഇതിലും വെക്കുന്ന പോലുണ്ടല്ലോ പലർക്ക് പലീ രീതി തീവല്ലോ ഓരോ സ്ഥലത്ത് തന്നെ അപ്പൊ ഞാന് വെക്കല് പറഞ്ഞ എല്ലാം കൂടി കുക്കറിലങ്ങട്ട ഇട്ടിട്ട് വിസിലാണ് അടിപ്പിക്കലാണ് എല്ലാ മസാലിം അരപ്പും ഒക്കെ ഒന്നിച്ച് മിക്സ് മിക്സ്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കും അങ്ങനെ ഞാൻ ചെയ്യാം ഉം ചിലത് ചില പല രീതില്
ആ പിന്നെ
മസാലളൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ മൂ പ്പിക്കും അത് നല്ല ടേസ്റ്റ അതിന് പണി കൂടുംചെയ്തിട്ട് അങ്ങനെ ചെയ്യാത്ത പോലും ഉണ്ട് മ കുരുമുളക് കൂടിയൊക്കെ എത്തിട്ട് എണ്ണയില് നല്ലോണം മൊരി മൊരീച്ചെടുക്കും എണ്ണല് ഇങ്ങനെ ഇടുമ്പോ നല്ല മു ല ഓ നല്ല ടേസ്റ്റ അങ്ങനെ ചെയ്യും ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു എല്ലാം ഉരിയിച്ചൊന്നുമല്ല ഗ്രേവി ആക്കിട്ട് മസാല ഒക്കെ ഇട്ടിട്ട് എണ്ണേയില് ഉം
ആ അവിടെ തേങ്ങാ ച്ചോറ ഉണ്ടാക്കുവോ
ഇഷ്ടല്ല ഇഷ്ട
ഇഷ്ടല്ലേ
ഏ എ
ഞങ്ങ ഇവിടെ അങ്ങനെ ഉണ്ടാക്കത്തില്ല അത് അവിടെ എങ്ങനെ ഉണ്ടാക്കുന്നറിയോ അറയോ
ആഹ് ഉണ്ടാക്കണക്ക അറിയാ ഞാനക്ക് എന്റെ മക്കളും തിന്നൂല എനക്ക് ഇഷ്ടല്ല മക്കള് കൊറച്ച് തിന്നെങ്കിലേ തിന്നുള്ളു അത് വെള്ളം വെക്കും വെള്ളം അരിക്ക് അനുസരിച്ചിട്ട് വെള്ളം വെച്ചിട്ട് തേങ്ങ ചരവി പിന്നെ ഉള്ളി ചെറിയ ഉള്ളി ഏഹ് അരിയാ വെല്യ ഉള്ളി ആണെങ്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ട് പിന്നെ ഈ വെള്ളത്തില് ഉലുവ ഇടുക ഉലുവ ഇട്ടിട്ട് പിന്നെ ചിലര് അരി ഇട്ടതിന് ശേഷം തേങ്ങ ഉള്ളിടും ന്നോല്ണ്ട് അരിയിട്ടിട്ട് പിന്നെ തേങ്ങ ഉള്ളിയും ഉലുവേം ഒക്കെ ഇടാ ഉപ്പൊക്കെ ഇടുക പിന്നെ ഇങ്ങനെ ഇളക്കാ വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കാ ഇൻക് വല്ലാണ്ട് ഇങ്ങിട്ട് അറിയില്ല ഞാൻ ഇഷ്ടല്ല വക്കലില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ക്കെ വേണം ഒക്കെ ഒന്നിച്ചിട്ട് ട്ട് എല്ലാം പാട ഒന്നിച്ചിട്ടിട്ട് വെള്ളം വറ്റിക്കുന്നോലും ഇണ്ട്
ആന്നെങ്കി ബിരിയാണി വെക്കും പിന്നെ ഇപ്പം മന്തിയൊക്കെ ഉണ്ടാക്കു ക്കുന്നുണ്ട് മന്തി റൈസ്‌ ഒക്കെ വേടിച്ച് മന്തിയൊക്കെ വെക്കും
ഏഹ് ആഹ്
അവിടെ മന്തിയൊക്കെ വെ ക്കുവോ
മന്തി ഇക്ക് ഞാൻ ഇതുവരെ ഒറ്റക്ക് വെച്ചിട്ടില്ല ക്ക്‌ വെക്കാന് വലിയൊരു ഇതിലൊക്കെ ക്കെ ഇണ്ട് എന്നൊക്കെ പറയാം പക്ഷെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഒരു ദിവസം വെച്ച് നോക്കണം ഞാൻ ഇതുവരെ പിന്നെ ആരെങ്കിലൊക്കെ വെച്ചിട്ടോ കടേന്ന് വാങ്ങിട്ടൊക്കെ കയിക്കും പക്ഷെ എനിക്ക് ഇഷ്ട മന്തിയും ഇഷ്ടല്ല ഇൻക് ബിരി ബിരിയാണിയേ ഇഷ്ടുള്ളു
ചിക്കൻ ബിരിയാണിയാന്നോ ഇഷ്ടം അതോ ബീഫ് ബിരി രിയാണിയാ
രണ്ടിലും ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം പക്ഷെ രണ്ട് ബിരിയാണിയും തിന്നും അതേപോലെ ആട് ഇഷ്ടല്ല കോഴ ഇഷ്ടല്ല ഏഹ് മക്കക്ക് ബിരിയാണിയാ ബിരിയാണീ അവര് ബിരിയാണീം മന്തിയൊക്കെ തിന്നും ബിരിയാണി ന്തി ആയാ മതി അവര്ക്ക് ആ അരി കൊണ്ട് എന്ത് ഞാൻ ചെലപ്പൊക്കെ അവര്ക്ക് ബീഫ് വച്ച് അല്ലെ ബീഫും ചിക്കനൊന്നും ഇല്ലെങ്കിലും കിഴങ്ങ് കൊണ്ടെന്നെ മസാല ചോറു പോലെയൊക്കെ ഇണ്ടാക്കി കൊടുക്കും കറിയായി കൂട്ടാനും ആയി അതൊക്കെ അവര്ക്ക് ഇഷ്ടാണ് അങ്ങനെ വെച്ചാലും കിഴങ്ങ് ണ്ടായാലും അങ്ങനെ വെക്കാ
മോൻ അക്കൗണ്ടിങ്ങിന് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയതല്ലേ
അല്ലേ അവന് പത്തിലാണേ പത്താം ക്ലാസ് ആണ് പ്ലസ് ടുല് എത്തിട്ടില്ല ഇപ്പ പത്താം ക്ലാസ്സാണ് ഉം ഓന്പത്തിലേ പഠിക്കണെ ഇപ്പൊ എസ് എൽ സി ആണ് ഇപ്രാവശ്യം ഉം
പിന്ന
പിന്ന അവിടെ പണികളൊക്കെ കയിഞ്ഞോ
ആ അവിടെ ഉമ്മ തൊഴിലുറപ്പിന് വന്നൊണ്ട് പണി കഴിഞ്ഞ് തീയലും വെച്ച്
ഉം മഴ
ഇവിടാസ് ആ ചെറുതായിട്ട് ആസ് വെച്ച് പിന്നെ ചോറും വെച്ചിട്ട് പോയി
അത് എന്താ അസ്ത്രം ന്ന് പറഞ്ഞാ
അസ് ത്രം ഈ അവിയല് പോലെ ക്ക്ന്നേ പക്ഷെ വേറെ രീ തീല വെക്കുന്നെ കുറച്ച് കറീയക്കെ ആയിട്ട് പോലെ എനിക്ക് വെക്കുന്ന എങ്ങനാന്ന് അറിയത്തില്ല ഇല്ല കുക്കറിനകത്ത് ഉമ്മ വെച്ചത് ആ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കഞ്ഞി ക്കെ ഇവിടെ കഴിക്കും
ഉം അത് പച്ചക്കറിയായിട്ടാ വെക്കാ
ആഹ് കായ് ട്ട് വെക്കും
ഉം
കായിട്ടും വെ ക്കും പിന്നെ എനിക്കൊന്ന് മത്തങ്ങ ഒക്കെ ഇട്ട് വെക്കുംന്ന് തോന്നുന്നു
ഉം എങ്ങനെയാന്ന് അറിയില്ലല്ലേ കേൾക്കുക ചോയിച്ചേ പേരന്നെ ആദ്യായായിട്ട് കേൾക്കാ
ചെലപ്പോ അവിടെ ഉണ്ടാക്കുവായിരിക്കും പേര് വേറെ ആയിരിക്കും
ഉം പിന്നെ വേറെ എന്തക്കെ
വേറെ ഒന്നുമില്ല രാവിലെ അപ്പവും ചമ്മന്തിക്കറിയായിരുന്നു
ആഹ് ഉം പിന്നെ വേറെ മഴ കാരണം ഒന്നിനും തോന്നുന്നുില്ല ഇത് പണിക്കും തോന്നുന്നില്ല
മക്കള് മദ്രസയിന്നൊക്കെ വന്നോ
ആഹ് ഒര്ക്ക് ഏഴ് മണി വരെ ഉള്ളെ, അവരൊക്കെ ഇപ്പളോ വന്നു. അവര് പോകാന് അവിടെ പറഞ്ഞ്, ഉം മഴ ല്ലേ അങ്ങനെ പോവുന്നു. ആഹ് അവരൊക്കെ വന്നിട്ട് വന്നു, പക്ഷെ അവര് വന്നിട്ട് ഞാൻ കെടക്കെന്നു. അവര് വന്നിട്ട് ഞാൻ കാടെക്കെന്നു. ഞാൻ നീചൂല അവര് പോകുമ്പോ നീച്ചൊക്കെ ചായ കൊടുത്തിട്ട് പിന്നെയും കെടന്നതായിരുന്ന്, പിന്നെ നീച്ചിട്ടാണ് ചായൊക്കെ ഉണ്ടാക്കി കൊടു ത്ത് സുഖല്ലാ
പിന്നെ ഏറ്റും ഇഷ്ടവുള്ള കാര്യ എന്താ വെച്ച ന, ഹോബി കേട്ട്.
ഹോബി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഹ്മ്മ് ആഹാ ഹോബി ഇൻക്ക്, ചെ ഓരോരോ ഇൻട്രസ്റ്റാണ്. ഇൻക്കൊരു മൂഡുണ്ടെങ്കിയെല്ലാം ചെയ്യുന്നതിഷ്ടാണ്. മൂഡില്ലായില്ലെങ്കിൽ ഒന്നും ചെയ്യുന്ന ഇഷ്ട്ടല്ല
അത് ശെരിയാ, എനിക്കും അങ്ങനെ തന്നെ, എനിക്ക് തോന്നണം എന്ത് ചെയ്യണെങ്കിലും അല്ലെ ആര് പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കത്തില്ല.
അതെ അങ്ങനെ തന്നെ. ആ തോന്നി ആരും പറയേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്യും, തോന്നിയില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടും ഭൂമി കുലുങ്ങിട്ടും കാര്യല്ല എന്റെ പോളിസി ഹാ പറിണോലവിടെ പറയാ അത്രേയൊള്ളൂ. മ് ഹ്മ്മ് ഓക്കെ.